പറഞ്ഞോ
എന്തെക്കുവോ
ഹാളിൽ ടി വി
കഴിച്ചോ
ഉം കഴിച്ചു
ഇന്നലെ ആരൊക്കെ ഇണ്ടായിരുന്നു വിരുന്നുക്കാര്
രണ്ടപ്പച്ചിമാരും പിന്നെ അരുണാണനും ചേച്ചിയും മാമിയും പൊളിയാൻപാപ്പനും കാർത്തി ചേച്ചിയും
ആഹ്
പിള്ളോരും
എന്തിനായിരുന്നു കഴിക്കാൻ
പൊറോട്ട ബീഫ്
ഉം ഐസക്രീം ഉണ്ടായിരുന്നോ
ഇല്ലാ പൊറോട്ട, ബീഫ്, ചിക്കൻ
ഉം ചേച്ചി അവിടില്ലെ അവിഡ്രെടെ ലോൺ എന്തോ ആയി ലോണ് ശരിയയോ
ഒന്നും ആയില്ല
ഏത് പാങ്കിലാ
സാഹരണ ബാങ്കിലാ ചോയിച്ചെ നീ എവിടാ പൊറത്ത് ത്താണോ?
സഹകരണ ബാങ്കി എടുക്കുന്നത് ഭയങ്കര ടാസ്കാണല്ലോ.
ആഹ് അറിയത്തില്ല നീ എവിടാ, പൊറത്താണോ?
ഞാൻ പൊറത്തല്ല വീടിനകത്താ.
ഞങ്ങടെ സൊസൈ റ്റീലൊരു ലോണുണ്ടാർന്നു ചെറുപൊയ്ക. അത് ആഹ് ന ന്ദുഅണ്ണന് പഠിക്കാൻ വേണ്ടീട്ട് നോമിനി വെച്ചത് അമ്മേടെ നമ്മടെ പ്രമാണം വെച്ചിട്ട് അമ്മയാണ് ലോണെടുത് ത്തത്, അവർക്ക് കൊടുത്തത് അപ്പം അത് പ ഭയങ്കര പലിശ്ശെ ഒക്കായിരുന്നു. ഭയങ്കര കളിപ്പീര് ഒക്കെയാ. അതോണ്ട് അന്വേഷിച്ചിട്ട് ആ ലോൺ എടുക്കാൻ പറയണം.
ഉം, അവര്ടെ കാര്യം അവര് ത് അവര് നോക്കട്ടെ. അളിയനല്ലേ തീരുമാനിക്കുന്നെ. അവര് നോക്കിക്കോളും.
ഉം, പിന്നെ സാധനങ്ങളൊക്കെ വേടിക്കണ്ടായോ.
എന്തോത്തിന്?
കൊണ്ടുപോകാൻ.
അയിന് ഒന്നും ആയില്ലല്ലോ ആവട്ടെ.
മെഡിക്കല് കഴിഞ് എത്ര റിപ്പോർട്ട് അന്നേരം തന്നെ കിട്ടുവോ അതോ.
ആഹ് പിന്നെന്തോ ബയോമെട്രിക്കോ എന്തോ വെരിഫിക്കേഷനോ ഉണ്ട്.
ബയോമെട്രിക് ഒതന്റിക്കേഷൻ.
ഉം, എന്തോ വെരിഫിക്കേഷനൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വിസ വരണം.
ഓഹ്, ഒരു മാസം എടുക്കോ?
അറിയത്തില്ല, അവര് പറഞ്ഞെ പത്തിരുപത് ദിവസം ന്നാ.
ആണോ.
ഉം, പിന്നെ ടിക്കറ്റ് എടുക്കുന്നൂട്ടിരിക്കും.
ഉം, ചേട്ടന്റെ കമ്പനി അല്ലല്ലോ?
അല്ലാ.
ആഹ്. പിന്നെ ബിബിനണ്ണനൊക്കെ അവിടില്ലേ.
ആഹ് അവര് വേറെ എവിടെങ്ങാണ്ടൊക്കെയാ.
ആന്നോ, ഈ പ്പാങ്ങോട്ടുള്ള. പൂന്ന് പറയുന്ന പുള്ളിക്കാരന്റെ കമ്പനിയല്ലേ.
അല്ല അയാൾടെ കമ്പനിയൊന്നു അല്ലാ അയാള് കത്തറിലാ.
ആഹ് അഹ്
മറ്റേ പിള്ളേ അവിടെ ഉണ്ട്. പിള്ളേടെ അടുത്താണെങ്കി കൊള്ളാം.
ആഹ്. മലയാളിയ, മലയാളികളൊക്കെ കാണുവല്ലോ ആഹ്.
കാണും.